ഹലോ
ആഹ്
ഹലോ സുഖല്ലേ
ആഹ് സുഖാണ്
ഹലോ എവടെ എന്തെക്കെ
താ വടെണ്ട് എന്തക്കെ സുഖാണ് എന്താ അവട്ത്തെ വിശേഷക്കെ
ഇവടെന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല ഇബടെ ഇങ്ങനെ മഴ പെയ്യ്ണ്ട്
ആഹ്
അവട മഴക്ക ഇണ്ടോ
ആ മഴക്കെണ്ട്
ഉം
അങ്ങനെ മോള്
ആഹ് പല്ലം
മോളെ സ് ആഹ്
ഉം സ്റ്റോപ്പിന്റെ അവ്ട്ക്ക് പോകാവ ലെ
ന്നാ
ഉം പിന്നെ ഭക്ഷണക്ക കഴിചിലെ
ആഹ് ഏ
ഇന്ന് കറി കറി
ഉം കറി ഇന്ന് കുമ്പളങ്ങ്യ
ആഹ് ഇങ്ങള് എങ്ങനെ കുമ്പളങ്ങ കറി വെക്കല്
ഞങ്ങള് കുമ്പളങ്ങ ഇടുമ്പോ ഇങ്ങള് പരിപ്പ് ഇടോ
ആഹ് അപ്പ ചെൽപ്പം പരിപ്പ് ഇടും ചക്ക കുരു ഒക്ക ഇടും
കുമ്പളങ്ങ
ആ പറ്യേല്ലെ ഹലോ
ഹലോ
ആ പർഞ്ഞോളി കുമ്പളങ്ങ പരിപ്പ്ട്ട്ട്ടോ
ആ പരിപ്പ് ഇടും ചെലപ്പം വാ വായ്‌ക്ക അതുപോലെ ചേനക്കെ ഇട്ടിട്ട് വെക്കും അല്ലങ്കി ചക്കക്കുരും പരിപ്പുടും. എല്ലതു ഇടും
ചെമ്പോക്ക ഇടല് ലെ
ആ ചേമ്പ് ഇടും ചേമ്പൊക്കെ ഇട്ടാട്ട് രസാട്ടോ
ഉം
ഉം
അങ്ങനെക്കെ ചെയ്യ ലേ ഞങ്ങളും അങ്ങൻ തന്നെ വെക്ക
തക്കാളി എല്ലേത് കുക്കർല് ഇടുമ്പ പിന്നെ എല്ലേതു ഒപ്പം പുളി അട പുളി അങ്ങനെ ഒരു കൊർച് ഇട്ത്ത്ട്ട് ഉർട്ടീട്ട് അങ്ങനെ വെക്കും. ഉം ഉം
ആഹ്
ആഹ് ഇത് ഉം ന്നട്ട് പിന്ന എന്താണ് ഇന്നട്ട് പിന്നെ വെന്തേന്റെഷം പിന്നെ പുളി ആ മീന്ണ്ട് മീൻ മീൻ വർ മീൻ വർത്തു പിന്നെ ഉപ്പേരി പയറ്ണ്ട്
ആഹ്
ഉം ഉം
പിഴഞ്ഞ് ഇന്നിനി വൈകുന്നേരത്തൊക്കെ കുട്ടികൾ വെരുംമ്പോക്കെ ചായയും കടിയൊക്കിണ്ടാക്കൂല്ലേ,
നേര്ത്തിട്ട് ഓര് ചോറ് തിന്നും ഒരാളുള്ളു പോയി അപ്പൊ പിന്നെ ഒറ്റയാള് പിന്നെ പനിയായിട്ട് വീട്ടിലുണ്ട്.
ആ പിന്ന ഓള് അവള് ചോറ് കഴിക്ക്ണ്ടാവൂലേ ഉം ഉം
നിങ്ങള് പലഹാരക്കെ ഇണ്ടാക്കുവൊ വെരുമ്പത്തേന്
ചെൽപ്പിണ്ടാക്കും ചെൽപ്പം ചോറ് വെക്കും.
ആം കെടക്കാണ്ട് കെടക്കാണ്ട് ഉം
ക്ക ഇല്ല ഇപ്പൊ ആ കുട്ടിയളൊന്നും വന്നിട്ടില്ലല്ലോ വെരാനാവുന്നുള്ളല്ലോ അപ്പവൻ ഇങ്ങനെ കെട
അതെ അതെ ഞാനേ കൊട കൊണ്ടോയിട്ടില്ല കുട്ടി പോവുമ്പോ അപ്പൊ കൊടായിട്ട് ആഹ് തോന്നിക്കണോ ശോ ഇവിടുന്ന് പോയല്ലൊ ഞങ്ങളവിടൊരു മൂല പറയാ അവിട്ക്ക് വന്ന്
നിങ്ങളാരേലും വെ വെരിയിണ്ടാവൂലേ വണ്ടി
അല്ല കൊറച്ചേരൊക്കെ ഞാന് മാഷിനൊക്കെ വിളി ച്ച് ചോയിച്ചപ്പോ പർഞ്ഞു പോന്ന്ക്കണൂന്ന് അപ്പൊ പിന്നാട് പോന്നു കൊട കൊണ്ടോയി ബാഗിൽ വെക്കാനൊള്ള സ്ഥലവൂല്ല പുസ്തകോക്കെന്നനയൂല്ലേ ഉം ഒരു പാടുണ്ടല്ലോവ തീശയറ്റ്ണ്ട് ഉം
പിന്നെ
പിന്നെന്താ നിങ്ങള കുട്ടികളൊക്കെ എന്താ ചെയ്യണ
കുട്ടികളൊക്കെ പഠിക്കാൻ പോയിരിക്കാണ് പിന്നെ
ഉം
ഒരാള് എ അ ഏഴില് ഒരാള് ഒമ്പേല് ഒരാള് ഡിഗ്രിക്കൊക്കെ പഠിക്കാ
ഏ
ഡിഗ്രിക്കൊക്കെ പഠിക്കാണ് വല്യാള്
ആഹ് അ
അങ്ങനൊക്കെ ഓലൊക്കെ വെരുമക്ക് അഞ്ചരാവും വല്യാൻ വെരുമക്ക് പിന്നെ അപ്പ ചെറിയോൻ കൊറച്ചഴിമ്പം എത്തും മറ്റെയാളപോലല്ല കൊറച്ച് കഴിയും വെരാൻ പെണ്ണിന് ചെലപ്പോ ചായേം കടീക്ക വേണ്ടത് ചെലപ്പോ ചോയിക്കും
ഉം ഉം
ഉം
ചെറിയ കുട്ടിയോൾക്കാണ് ചായേം കടിയന്നെ വേണംന്നുള്ള വാശി ചെലോര് പിന്നെ ചോറായാലും കൊടുത്താലും അങ്ങനെ കഴിക്കും ഉം ഉം ഞാനും മോള കാത്തിക്ക
വന്നോ
ഇല്ല എത്തീട്ടില്ല
ഉം നല്ല മഴല്ലേ അന്ന് മഴക്ക് ഒഴിവില്ലല്ലേ
ഉം ഇന്ന് മഴ ഇണ്ട് ഇന്ന് വടെെ മഴൊക്കെ ഉണ്ട് ഇപ്പ ഒന്ന് അങ്ങനെ ചോറ് ആഓ പഴ പാടം അങ്ങനെയൊക്കെ അടുത്ത് തന്നെ
ആ വെള്ളം ക-
പുഴക്കൊക്കെ ഞങ്ങൾ പോ അല്ല വെള്ളം കേറിട്ടില്ല ഇതുവരും കേറിട്ടൊന്നുമല്ല ഉ
പാടത്തോകേ നല്ല വെള്ളം വരല പുഴയില്
ഞങ്ങള അടുത്ത വരക്കും വരും പക്ഷെ ഞങ്ങള അവിടക്ക് കേറിയിട്ടില്ല
ആ ഞാങ്ങൾ കരുത്താവല്ല അതാണ്
ഉം
താഴന്ന പഴത്തൊക്കല്ലേ മഴ വള്ളകേരിയോ
എന്ത്
താഴ്ന്ന പാങ്ങളിലല്ലേ വള്ളം കേയറിയാ പറ
ഉം ഉം
പിന്നെ വൈകുന്നേരത്തേക്ക് ചോറൊക്കെ വെക്കുവോ
ണ്ട് ചോറൊക്കെ വെച്ചണ്ട് കറിയൊക്കെ ണ്ട്
ഉം അപ്പ ന്നൊന്നും വാണ്ട ലേ
ഒന്നും വാണ്ട ന്നല്ലെ തന്നെ നേരം വൈകീക്ക്ണ് ഹോസ്പിറ്റൽ കേസൊക്കേയിട്ടെ ഹോസ്പിറ്റല്ൽ പോയി അങ്ങനൊക്കെ നേരം വഴുകി
ആഹ് കുട്ടിക്ക് പന്യായിട്ട്ലേ
ഉം
ഉം അവളെത്രേല പഠിക്ക്ണേ
ഓള് പത്തില്
ആഹ് പത്തില് ലെ ഉം
പത്താം ക്ലാസ്സില് ഏ
ചെറ്യോളെത്രേലാ
ഒരാളഞ്ചിൽ
ഏഹ്
ഉം ന്താങ്ങക്ക് മൂന്നാൾ
ഹെ ചെക്കൻ ചെർത് ചെക്കനാവൂലെ
ഉം
ഉം അവനെ സ്കൂള് ചേർത്ത്ക്ണോ
മില്ല്യ അംഗലവാടി പോവ്ണ്ട്
ഏഹ്
ഉം
പിന്നെ
ങ്ങക്കെന്താ കറി ഇന്ന്
ഇക്ക് ന്നെന്താണ് മീൻകറ്യാണ്
ആണോ ഉം
മ്ഹെ മീൻകറി പൊഴ മീൻകറ്യാണ് ഞങ്ങക്ക്
ആണോ ആ
ഉം
പിന്നെ വള്ളം കേറ്ണ സമയല്ലേ ലെ
ആഹ്
ഈ ഒരു സീസല്ല് പൊഴമീൻ കൂട്ട ഉം
ആഹ്
പ്പ മറ്റേ മീനൊക്കെ പ്പൊ വരവൊക്കെ കാണക്ക പ്പ വള്ളം കൂടുതലായ
ആഹ് പ്പാ മീനൊന്നും കിട്ടാല്ല ല്ല വെല്യാണ് അതാ ല്ലം ഞ് പ്പ മഴയല്ലേ വെള്ളത്ത്ക്കെർങ്ങാനും വെജ്ജെ ല്ല മഴയൊക്കെ കടൽക്കൊന്നും എറങ്ങാൻ വൈക്കൂല്ലൊ ഹസ്ബന്റൊ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്ക്
ഇല്ല്യ ങ്ങട് കേൾക്ക്ണില്ല്യല്ലോ
ഇത്ക്ക് കോള് വന്നപ്പോ കേ ത് അതാണ് ഇത്ക്ക ആരോ അടിച്ചപ്പോ
അതെ
- സു ഓല് കടേലാണ് അപ്പ കടേന്റെവിട്ന്ന് വരും ബസ് ഇങ്ങട് പോന്ന്ട്ട്ണ്ടെങ്കി മിസ് അടിക്കാ പറഞ്ഞിന്നേ. അപ്പൊ ഓള ഉപ്പ വിളിച്ചിക്ക.
ആഹ്. ആഹ് അതന്നേണ് കേക്കാഞ്ഞത്. കൊറെ പോണക്കോന്റനങ്ങട്ട്.? ഉം എന്റെ റോട്ട്ക്ക് പോണ്ടിരും ലെ?
ആഹ്.
ആഹ് അതെ അതെ. മഴതാ പെയ് നല്ലോ പെയ്യ്ണുണ്ട്.
കുട്ടി നല്ല മഴ പെയ്യ്ണുണ്ട് അഹ് ശെര്യാണ്.
ആഹ് അതെ. ഒരാൾക്കന്നെ പന്യാണ് ഇഞ്ഞിപ്പോ ആഹ്.
പനിക്കെ ഇപ്പ ഈ മഴത്ത് വെരെ എല്ലാർക്കുംഞി പനി സീസണിന്റെ സമയാണ്. പന്യും എല്ലൊപ്പണ്ടാവു.
ഉം ആഹ് റ്റാട്ടാ
ആഹ് നല്ല മഴയും ആയാലേ പിന്നെ ഈ കൊതുകളെ ശല്യങ്ങളൊക്കെ ണ്ടെങ്കിലൊക്കെ അല്ല തെ പനികളൊക്കെ വെരും ഞമ്മക്ക്. ങ്ങള വിടൊക്കെ വെള്ളൊക്ക നിക്കണ സ്ഥലാട്ടോ ണ്ട് നല്ല ഉം വള്ളം വേയാണ്ട് താവാത്തെക്കെ സ്ഥലാണെ.
ഉം അതെല്ലേ.?
ഉം.
വയങ്കര കൊതുകും ഇതൊക്കേക്കാരം ഇമ്മാനന്നെ ഇമ്മാന്റെ ഒക്കത്ത് കേറിക്കോ ഇന്നാ ശെരി ന്നാ. ഞാൻ പിന്നെ വിളിക്കാ